ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്.
ആഹ പറഞ്ഞോളൂ.
ഞാനൈ
ഉം ഉം
തടി കൊറച്ച്യാച്ചണ്ട്
ആഹ പറ ഏ ഇജ്ജ് തടി എങ്ങനെയ കുറച്ചന്ന് പറഞ്ഞ് തരുവോ
ആഹ
ആ എന്നാ പറി എന്തേനി എങ്ങനെ തടി കൊർക്കാനുള്ള
ക്കെ ചെയ്തു
കാര്യാങ്ങളും യസ്സസ് യസ് ഇന്ന് ഇന്ന്പ്പോ വിചാരിച്ചോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ദോഷിം കറിം ര ഓള് ദോശക്കില്ലത്ന്നാ ഇപ്പാ നമ്മള് ആ രാവിലെ ഒരു മധുരല്ലാത്ത ചായ
ആ ആ രാവിലെ തിന്നണം ആ ആ
വാണെങ്കില് ഒരു പഴം നിന്നാ പുഴുങ്ങിയ പഴം
ആ പുഴുങ്ങിയ പയം പിന്നെ ഐക്കന്തെ
ഏഴ്മണി ആവുമ്പോ പിന്നെ പയ്നൊന്നര പതിനൊന്ന് മണിയോക്കെ ആവുമ്പം
ആ
മുട്ടല്ലേ രണ്ട് മുട്ട പിങ്ങേത് അയ്ന്റെ കുഞ് കുഞ് വെക്കണ്ട് വെള്ള മാത്രം തിന്നാ
ആ ഏ കുഞ്ചി തിന്നാം പാടില്ല
ഞാൻ തിന്നൽല്ല ചെലോലൊക്കെ തിന്നും
ആ ആയിക്കോട്ടെ ആ പിന്നെ ആ
ഓഹ് പിന്നേം ഞമ്മളിപ്പോ പ ഏ ആ ആ അത് മറിഞ്ഞു പോണ്ടേ അപ്പം വള്ളംമേണം
അഹ് ആ ആയിക്കോ ആ വെള്ള വാണം പിന്നെ അത് എങ്ങനെ എത് ഒരു ഏ ലിറ്റർ കൺക്കിനാണോ ക് എങ്ങനെ അഞ്ഞൂറ് അഞ്ഞൂറാണോ വെള്ളം കുടി ക്കണ്ടിയേ
ആഹ്
ആഹ് അഇങ്ങനെ എത്രാ എത്ര കുട്ച്ചണ്ടിയേ? ഒ ആ ഓ ഓരോൻ
പ്പിണ്ടാവൂലേ?
ആഹ്
എ എഴുന്നൂറ്റി അയ്മ്പതാ ഇന്റെലിള്ളത്. എഴുന്നൂറ്റി എമ്പത് മില്ലിമിറ്റർ മില്ലിലിറ്ററ്
ആഹ് അപ്പൊ അതാണ് ങ്ങള് കുട്ച്ചത് ആ
അഹ് കുടിച്ചു. ന്ന ബിന്നെ ഒരു മണി രണ്ട് മണി മൂന്ന് ന്ന് മണി ആ സമയത്ത്ന്ന് ച്ച് വെശ്ക്കുല്ല
ആ ആ
പിന്ന രുവെയ്ന്നാരക്കാഉമ്പം
ആ
മതിരല്ലാത്ത ചായട്ച്യാ
ആഹ്
ക്ഞ്ഞി മധുടേര്ത് ഒര് ങ്ങള് തു പുളി മധുരം പർഞ്ഞോണ്ടൊരു മധുരം ഇടുലേ. അതു ഇട
ആ ഏ അപ്പൊ ആ ആ ഉച്ചക്കോ
ഉച്ചക്ക് നമ്മള് വെള്ളം കുടിക്കണം വേറൊത്തും നിന്നേര്ത്
ഏഹ് ചോറ് തിന്നെരുത്?
ഏഹ് വേണെങ്കി ഇങ്ങക്ക് ചോറു തിന്നാം. കൊറച്ച് ചോറും കൊറ കൊറ കൊറേ കറിയും പിന്നെ കൊറേ കൂട്ടാനും അങ്ങനേ വേണ്ടേ വെജിറ്റബിൾസ് ഇട്ടോ
ആഹ് കൊറേ പേ ആ ഉച്ചകക്ക് തിന്ന അപ്പൊ ഇങ്ങള് തിന്നണത് ഇങ്ങള് തിന്നണത് രാ ആ രാവിലെ ഇങ്ങൾ എ എണീറ്റിട്ട് ഒരു ഒരു പായോം ഏഹ് മധുര ഇടാത്ത ചായയും കുടിക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയാവുമ്പോ രണ്ടു കോഴി മുട്ട തിന്നു
പിന്നെ പയും ചായും കുടിച്ചൂലേ
ആഹ്
അത് കഴിഞ്ഞി എക്സസൈസ് ഒരു ഇരുപത് മിനിറ്റ്
ആഹ് ആഹ് ഇരുപത് മിനിറ്റ് എക്സ സൈസ് ചെയ്യൂ അപ്പം അപ്പൊ ആദ്യ പയും എന്താ ഉമ് ചായ വ വള്ളും കുടിച്ച ചായലും മധുരം ഇടാത്ത വ ചായ ഇതും കുടിക അത് കഴിഞ്ഞിട്ട് പിന്നെ ങ്ങൾ എക്സ ചെയ്തിട്ട് പിന്നെ
ഒരു പയ് ന്ത്രണ്ടടി ഒരു മണി പതിനൊന്നണിയ സമയത്ത് ത്ത് മു രണ്ട് മുട്ട
ആഹ് ഒരു പതിനൊന്ന് മണിക്ക് രണ്ട് മുട്ട തിന്നാ പിന്നെ ബാ ഭക്ഷണ ചോറ് വാണ്ടിയോൽക്ക് ഒരു കയ്ല് ചോറും പിന്നെ ഏഹ് വെജിറ്റബർ സാധനങ്ങളിലേ പച്ചക്കറികള് മീനും ആഹ് അങ്ങനെ ഏഹ് എല വർഗങ്ങളൊക്കെ ഇട്ട് ഭക്ഷണങ്ങൾ ഇണ്ടാക്ക ല്ലെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആഹ് നാൽ മണി ആവുമ്പോ എന്താ തിന്ന കഴിക്കണ്ടിയേ
മതിര ഇല്ലാത്ത ചായക്കാ പച്ചക്കറികൾ അല്ല സോറി കടികൾ എണ്ണ വർ എണ്ണൽ വറുത്തതൊന്നും കഴിക്കരുത്
ഏഹ് എണ്ണൽ വറുത്ത സാ ഗതികള അപ്പൊ ചൊളാണ്ടി ഓട്സ് അങ്ങനത്തൊക്കെ കഴി ക്ക ലെ ആഹ് അപ്പൊ അത്
ആ ഓർസലും മധുരടെന്ന് മധുര മധുര സാധ അത നാൻ പറഞ്ഞ സ ആഹ്
പിന്നെ കഴിഞ്ഞിട്ട് വീടിന് പത്രൗണ്ട് ചുറ്റിയ
ആഹ് നാല മണി ആവുമ്പോ വീടിന്റെ പത്ത് ആഹ് റൗണ്ട് ചിറ്റ കേ ശരി ആഹ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ തരാൻരാള വാണ് ല്ല എന്നാൽ നമ്മളൊക്കെ ഇങ്ങനെ വേഗം തടി കുറയും ഒരാള് അതിനായിട്ട ഒരാളു വാ നിങ്ങള് നിങ്ങള്ങ്ങൾക്ക് ആര് പറ നിങ്ങക്കാരെയ അങ്ങനെ ചെയ്തു തരാനൊക്കെ ആളണ്ട ഇനി
ഉം ഞാൻറ്റക്ക ചെയതു
ഒറ്റക് തടി ഉറഞ്ഞത് ഒറ്റക്ക അങ്ങനെ എക്സ് ഇതൊക്കെ ചെയ്താണ്ട് നിങ്ങൾ ചെയ്യേ
ആഹ്
ആഹ് പിന്നെ അപ്പൊ പത്ത് റൗണ്ട് ചിറ്റിട്ട്
രാത്രി ഒരു ഉം എല്ലാവരും
ആഹ് ആഹ് ഏയേ
സമയത്തൊക്കെ തിന്നാം മറ്റേ
ഏഴരക്കെ ആകുമ്പോ ഏരി ഏരക്കെ ആകുമ്പോ നമ്മള് എന്താ തിന്നല്ലേത് തിന്ന അല്ലേ ആ ആഹ് ആഹ് ആഹ് രണ്ട് ചപ്പാത്തി തിന്ന് അഐക്ക് എന്തെങ്കിലും കറിയും കൂട്ടി രണ്ട് ചപ്പാ പത്തിതിന്ന- പിന്നെ ആ ലിറ്റർ വെള്ളും കുടിക്കുക- അ നിങ്ങള് പറഞ്ഞാൽ മതിരി അങ്ങനെ നമ്മളരു പത്ത് ദിവസം ചെയ്യാണ് എന്നുണ്ടെങ്കില് നമ്മളൊ ഒരു വിധം തടി പോകൂലേ
ഇങ്ങള് നിങ്ങറിണ്ടോ-
ഹൊ തടിയൊക്കെണ്ട് തടിണ്ടേ
ഇത ഇതാ എൺപത്ത് കിലോണ്ടയിനി പത്ത് കിലോങ് മതിയാനി ഞാൻ
ആഹ്
പത്ത് കിലോ
ആഹ് എമ്പത് കിലോല്ലോടത്ത് നിങ്ങള് പത്ത് കിലോ കുറഞ്ഞില്ലേ അപ്പോ ഞാൻ പറഞ്ഞ തരാ അങ്ങനെ ചെയ്തല് നല്ലോ തടി കുറ അത് സത്യങ്ങള്ൾ പറഞ്ഞ രാവിലെ ങ്ങള് ഞാന് ഏഹ് ഒരു പയം ഒരു പയം തിന്ന്ക വെള്ളം കുടിക്കുക പിന്നെ അതേമാതിരി ഒരു പയം കോഴമുട്ടിയും അപ്പൊ നമ്മള് അങ്ങനെ ഏഹ് ഇങ്ങള് എങ്ങനെ എല്ലർക്കും പറഞ്ഞ കൊടുക്കലുണ്ടോ ഫോണ് കുടിയോക്ക
ഇല്ല
ഏഹ് ഇങ്ങള് ഇങ്ങനെ ഒറ്റക്ക് ചെയ്തോക്കിയെ പ്പ ഇങ്ങളെ തടി കൊറഞ്ഞ അതാലേ
ആം ഉം
ഏഹ് ആഹ് പിന്നെ എന്തൊക്കെയാ ചെയ്തിനേ എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിനെ
എക്സസൈസ് ത്രിയാകും ചെയ്തില്ലെങ്കില് ങ്ങള് ഈ ചെയ്തേ ഒന്നും കാര്യവുണ്ടാവുലാ
ഉം ആഹ് ആ ഈ ഭക്ഷണം നമ്മള് നിയന്ത്രണത്തിക്ക് അത് ചെയ്യണ അ ല്ലേ അപ്പഴേ അമ്മക്ക് അയിനുല്ലേ കാര്യങ്ങള് അപ്പോ പച്ചക്കറികൾ ഇതൊക്കെ തിന്നാ ഈ കോയിയൊക്കെ തിന്നാ കോയി പൊരിച്ചൊക്കെ തിന്നാ പറ്റോ?
പൊരിച്ചാ പറ്റുലാ ആഹ്‌
ഏ മീന് പൊരിച്ചത് കോഴി പൊരിച്ചത് അ ഒന്നും പറ്റൂല
കോഴി പൊരിച്ച പറ്റൂല മീൻ പൊരിച്ചെ പറ്റും
ഏ മീൻ ചെറിയ കണ്ടൊക്കെ പൊരി
ആഹ ആ അപ്പൊ കോയി പൊരിച്ചതും മീൻ പൊരിച്ച എനിക്ക് തോന്നുന്നു എണ്ണേല് വറുത്ത സൺ അപ്പൊ അത് ഒയിവാക്കണം ഞാൻ വിചാരിച്ചത് ഏ കോഴി പൊരിച്ചതൊക്കെ ങ്ങനെ തിന്നാനാ താണോ. കോയി പൊരിച്ചത് കോയി പൊരി കത് വെക്കണം എന്നാണ് ങ്ങള് പറഞ്ഞത് അല്ലെ ഹലോ
തിന്നാം പക്ഷെ ഒരു കൊച്ചുതിന്നാണെങ്കില്
അ
എണ്ണ വറ്റണം
അ എണ്ണേല് ഏതായാലും പൊരി ച്ച്ണ് പറഞ്ഞ എണ്ണല്ലെ ഉപയോഗിക്ക അയിനും നല്ലെ അത്കൂട്ടാതൊക്കെല്ലേ. വെ വക്ക നല്ലത് ലേ നമ്മള് പണ്ട് വെക്കണ മാതിരി എണ്ണ ഉപയോഗിക്കാതെ വെ ചെയ്യാണ്ട് നമ്മള് കൂട്ട് ആഅപ്പൊ നിങ്ങള് പറഞ്ഞന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് ഞമ്മള്
കോയിമീൻ വർത്ത്റ്റ്
പൊറുത്ത്പോകുമ്പോളാണേ ഈ പൊരിച്ചതും കരി പൊരിച്ചെതൊക്കെതിന്ന ശവായി ഷവർമ്മ മറ്റെത് മറിച്ചതൊക്കെ അങ്ങനെ തിന്നും നമ്മൾക്ക് തടി കൂട്ന്ന്ണ്ട് നമ്മള് നമ്മളെ വീട്ട വട്ടില് നല്ല സാധനം ആക്കി പഞ്ചസാര നമ്മള് കൊറക്കണം ന്നാണ് ഇപ്പൊ നിങ്ങള് പറയി പലഹാരങ്ങളോ പലഹാരങ്ങളു
പിന്ന തടി കൂടെല്ലാണ്ട്
ഏ പലഹാരങ്ങൾ ആ അത് ശരി ആ ശെരിയാണ് ബേക്കറി സാധനങ്ങളില് മൈതല്ലേ ണ്ടാകണത് ലേ അപ്പൊ പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ അത് നിങ്ങള് പറഞ്ഞ ശെരിയാണ് അപ്പം ഇങ്ങള് പറഞ്ഞ മാതിരി തിരി ഒന്ന് നിന്നോക്കട്ടെ അപ്പൊ തടി കുറയോന്ന് നോക്യോക്കണം
ഞങ്ങ ഞാനൊരു തൊണ്ണൂറ് കിലോനൊക്കെ ഇണ്ടാവും അഏ തൊണ്ണൂറൊ എമ്പതൊക്കെ കിലോ ഉണ്ടാവക്കാരും വിചാരിച്ണ് ഏ അങ്ങനൊന്ന് ങ്ങള് പറഞ്ഞെന്ന മാതിരൊന്ന് ചെയ്തോക്കണം ന്നാല് അയിന് നമ്മുക്കിപ്പം കോഴി മുട്ടയും പാലൊക്കെ കിട്ടുംമാണം അതൊക്കെ കിട്ടുമ്പോ പിന്നെ ഈ കു കുട്ടികൾ ഇണ്ടാവുമ്പോ ഞമ്മൾ എന്താട്ടാന്നോ ആ കുട്ടിയേക്കും കൊടുക്കേണ്ടി വരും അതാണ് ഇണ്ടാവ ഹേ ഹലോ